ഓക്കെ ജെസി റേഞ്ചിനെന്തോ പ്രശ്നം ഉണ്ടാവുമായിരിക്കും എന്തൊക്കാ എന്നിട്ട് വിശേഷങ്ങളൊക്കെ
എന്താ നല്ല വിശേഷം എന്താ അവിടെ കുഴപ്പൊന്നുമില്ലല്ലോ
കൊയപ്പൊന്നവുഇല്ല സുഖമായിട്ട് പോണ് മക്കളെല്ലാം എത്തിയില്ലേ
ആഹ് അവരൊക്കെ എത്തി ഓല് നേരത്തെ എത്തി നേരത്തെല്ല അഞ്ചുമണിയാവാനാവും നാലര അങ്ങനെയൊക്കെയ്ട്ട് എത്തും
അപ്പൊ ആ സമയത്തെത്തൂല്ലേ എങ്ങനെ വണ്ടിക്കാ വര്ല്ല് അതാ നടന്ന്ട്ടാണോ വര്ന്
അല്ലല്ല നടന്ന്ട്ടല്ല ചെറിയ ആള് സ്കൂബസ്സ് അഞ്ചാം ക്ലാസിലാണ് വല്ല്യാേള് ഒമ്പതിലാണ് ഓന് ലൈൻബസിലാ ഉം
ആഹ് ആഹ് ചായൊക്കെ കുട്ച്ചോന്നിട്ട് ഇപ്പോ സ്കൂള് വന്ന് തെര്ക്കൊക്കെ കഴിഞ്ഞോ
ആഹ് ഓല്ചായ കുട്യാ ആ ചായുടി കഴിഞ്ഞൂ യൂണിഫോമ് അലക്കി ഇസ്തിരി ഇട്ടു ഒക്കെ കഴിഞ്ഞ് ഇരിക്കാ
ഓക്കെ അള്ളാ ഓര് വന്നാലും പണ്യയ് പോവുമ്പോക്കും പണി ഇണ്ടാവും
ആഹ് ഓല് പോകുമ്പളും പണി പിന്നെ കൊറച്ചേരല്ലേ പിന്നെ അഅ് കഴിഞ് ഓല് വന്നാ പിന്നെ ചായ കൊടുക്കല് ഓലെ കുളി അലക്കല് തിര്ബല് ഒക്കെ കഴിയുമ്പോത്തിന് പിന്നെ ഈ നേരാവും
പിന്നെ മഗ് രിബിന് ശേഷം മഗ് രിബിസ്കര്ച്ചാ പിന്നെ ഓലെ ഓം വർക്ക് ഓലെ- പഠിപ്പിക്കാനിരിക്കല് അപ്പോ പിന്നെ രാത്രിത്തേക്കായി
രാത്രിതേക്ക് പിന്നെ ഭക്ഷണം കൊടുക്കല് പിന്നെ അങ്ങനെ അതും കഴിഞ്ഞ്
പണി നമ്മക്ക് റെസ്റ്റ് ഇല്ല പത്തണി വരേം പണ്യാണ്
അതന്നെ നമ്മള് വെറ്തെ വീട്ടിലിഇരിക്കാണ് എന്നാലും പണ്യാളന്നെ
അമ്മക്ക് പണി എന്നാലും അമ്മ വെർതെ ഇരിക്കാണേനും അൻ എന്താ പണി ഇങ്ങള് വെൽ ഏത് സമയം ങ്ങൾക്ക് ഫ്രീയാന്നറിം
ആഹ് ഇന്റെ മക്കള് പറേ ചെറിയാള് പറിം ഇമ്മച്ചിക്ക് ന്റെ പോലെ ഞാൻങ്ങനെ പറിം ഇമ്മച്ച് ച്ചിന്റെ പോലെ ആവണ്ട അന്താ പണി വല്ലം പട്ച്ച്‌കാണ്ട് വല്ല ജോലി നോക്കാൻ പണിക്ക് ഇമ്മച്ചിന്റെ പോലെ വീട്ടിലിർന്നാ മതി പറിം
ഉം അത് മക്കൾക്ക് അറിയാഞ്ഞിട്ടാ അയിന്റെ സുഖം
ഇൻക്കാ മച്ച്ഞ്ഞ പറയിലില്ല ആഹ് അപ്പ ഞാൻ പറയും ഞാനും ചെരുതായന്ന് ഇതേപോലെ എന്റെ അമ്മച്ചി ഒക്കെ വിട്ട്ലിരിക്കുമ്പോ ഞാനും ഇതേപോലങ്ങനെ വിചാരിച്ചും ന്റെതാണ് ന്നെ ഇതിനൊരു സുഖോംല്ലാർഞ്ഞ് ഞാനെ ആഹ് അപ്പോ വാണങ്കി വല്ല ജോലൊക്കെ നോക്കി എന്താ ജോയ് പട്ച്ച്ണ്താണ്ട് ജോലിക്കൊക്കെ പോവാൻ നോക്കിക്കോളിം ഇമ്മച്ചി ഇര്ക്കണ പോലെ ഇര്ന്നാലെ എന്നും ഇങ്ങക്ക് എന്താണ് സുഖംണ്ടാവൂല പർഞ്ഞീനിം
അങ്ങനെ ഇര്ന്ന് അമ്മള് അങ്ങനെ ചിന്തിച്ചീന്നെ കൊണ്ടാ അമ്മള് ഈ ഇര്ത്തം ഇരിക്ണത് നമ്മളന്ന് പഠിക്കണം ജോലി വാണെന്നൊക്കെ നമ്മക്ക് വെർതെണ്ടെങ്കില് അമ്മക്ക് അതൊരു സുഖായി കണ്ടിട്ട്ണ്ടെങ്കില് വീട്ടില് ആഹ് അമ്മളൊന്ന് പോണില്ല ഇൻക്കിന്ന് സ്കൂള് പോണ്ടാ നിർത്തിക്കാന്നർഞ്ഞാ ആഹ് നിർത്തിക്കാംന്ന് പറീണ അമ്മളെ ഒക്കേം ചെയ്യും
ഞാന് ഡിഗ്രി ഇവടെ വന്നിട്ടാ കംപ്ലീറ്റ് ആക്കിയത് ഇവടെ വന്ന്ട്ട് പറഞ്ഞയ്ച്ചീന്നു ആഹ് ഇവടെ മൂപ്പര്ക്കയ്ന് ഭയങ്കര ഇഷ്ടേയ്രുന്നു പഠിപ്പിക്കാനും ഞാൻ പോവൂല്ല പർഞ്ഞാലും മൂ പ്പര് പറ്റൂല പറ്റൂല പർഞ്ഞ് പറഞ്ഞയ്ച്ചു പക്ഷെ ഇപ്പ ജോലിക്ക് പോവാൻ മടി ആയ്ക്കുണു
അതാണ് അങ്ങനെ ജോലിയിലേക്കാണ് പറഞ്ഞയ്ക്കാത്തല്ലെ
ആഹ് പഠിക്കാനൊക്കെ ഭയങ്കര ഇതേനു പക്ഷെ ഇപ്പ എന്താ അറീല ജോലിക്ക് പോവാൻ പറയുമ്പോ ഓരോ കാരണം പറഞ്ഞ്ട്ട് ഇഞ്ഞോട് പറിം മക്കളെ നോട്ടം ശ എത്തൂല അങ്ങനെ ഇങ്ങനെഞെ അപ്പാ മ്മറയും ഓലെക്കെ വല്ല്യ മക്കളായി ഒമ്പതിലെത്തി അഞ്ചിലെത്തി പിന്നെപ്പോ വീട്ടില് പ്പോ ഉമ്മണ്ട് എന്താ ഇപ്പോലന്നെ നിപ്പോ
ഓര്ക്ക് അത് പറ്റൂല ഓരതാ പറയാ എന്ത് കാര്യോം ഇന്നോടതെന്നാ പറയല് ഇയ്യ് പ്പോ ഇന്റെ രണ്ട് കയ്യോണ്ട് അൻക്ക് കിട്ട്ന്നില്ലെ അഇല്ലാത്ത സമയം അമ്മക്ക് നോക്കാം ഞാൻ എന്റെ രണ്ടാേ കൈമലും കാൽമലും നടക്ക് ക്ക്ണ സമയത്ത് ഇയ്യ് ഇപ്പ എർങ്ങണ്ട മിണ്ടാണ്ടെ ഇരുന്നോന്നറീം അന്റൂപ്പ വീട്ട്ല്ള്ള പണീം മാണ് മക്കളെ നോക്ക്ണ പണിണ്ട് അതാണ് അൻക്ക് ഏറ്റവും വലിയ പണീ ഇയ്യ് അത്ട്ത്താ അങ്ങനെ പൊയ്ക്കോന്നറീം ഞൻ പറിം ഇത്പ്പോ കൊറെ കാലായ്ല്ലെ ഇപ്പ ഞാനീ പണി എട്ക്ക്ണത് ന്ന് മാറ്റി പിടി
നമ്മക്ക് മട്ക്കൂലേ അതന്നെ ആഹ് അപ്പൊ ഇന്നോട് പറയാ അനക്ക് അറിയായി ബാക്കിയുള്ളര ഇതില് പോയി ഇാണ്ട് വർക്ക് ചെയ്യുമ്പോ വലിയ സുഖന്നും ഉണ്ടാവൂല മ മറ്റുള്ളോരെ ഇതില് കിയില് വ
അത് ഒരു പറഞ്ഞ കാര്യമാണ് അതാണ് എന്നോടും പറയല ഈ എന്തിനാ ഇപ്പൊ കണ്ടവരെ ചീത്തേക്കാനും പിടിക്കാനും ഒരു മാസം ഈ തയ്ച്ചച്ച് പോകില്ല അപ്പോൊന്ന അറിയ ഞൻ നിർത്തിക്കാക്കാ ഞാൻ പോണില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വരുന്ന
ആഹ് അതാ പറയുന്നേ അപ്പൊ പിന്നെ പറ ഇവിടെ പണിയളാണ് ഇവ ഇ പണി അവിടെ പോയി പണിയെടുക്കണം അവിടുന്ന് വന്ന വീണ്ടും പണി യാക തളരു യ്യ് കര്ത്ന്ന പോലത്തെ പണികളൊന്നുംല്ല അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ
അതന്നെണ് സംഭവം ശരിയാണ്ട്ടോ നമ്മള് സൈഡ ആവും ഒരു പത്ത്റുപ കിട്ടണ്ടെങ്ക ഇരുപത് രൂപ നമ്മോട് ചിലവാക്കേണ്ടേ നമക്ക്ണ്ടീട്
അത് ശരി
അത്രേ ഉണ്ടാവള്ളൂ ഉം കാരണം വീട്ടിലെ പണി കഴിഞ്ഞ് മക്കളെ മക്കളെ പറഞ്ഞഴച്ച
നമുക്ക് വീട്ടത്തെ പണി എടുക്കുമ്പോ തന്നെ അവിടെ വേദന ഇവിടെ വേദന അങ്ങനെ ഇങ്ങനെയൊ പുറത്തും മളും പോക്കല്ലോടെ
ഫ്രീ ടൈം നമ്മള് കൊച്ചൊക്കെ ഒത്തിരി ചോറ്ന്ന് കിടന്ന് കൊറച്ച് നേരടുത്ത്ണ്ടാവും
കുറച്ചേര ആകുമ്പത്തന്നെ ഓര് വരൂലേ വിധാന ചായ ഉണ്ടാക്കാനായിസ്കരിക്കാനായി അങ്ങനെ
അച്ചാ ഇരിക്കുമ്പോൾ അതിന് അത് എത്ര പെട്ടെന്ന ടൈം ആണ അതിന്
ഹി
നമ്മളൊന്ന് വെറുതെ ഇരിക്ക നമ്മളൊന്നു വെറുതെ ഒന്ന് ഇരിക്കിയ നിസ്കാരൊക്കെഴിഞ്ഞ് ചോറൊന്ന് വെറുതെരിക്കിട്ടപ്പോ രണ്ടര മൂന്ന് മണി പിന്നെ ഈ പറഞ്ഞമാതിരി ആ മക്കൾ വരാനായിഈ ചായ്ക്കെന്താ ഉണ്ടാക്കാ പിടിക്കാ ആലോചിച്ചു അത ഇരിക്കണം
ന്നെ
വന്ന കഴിഞ്ഞാൽ പിന്നെ ആ പണി തന്നെ ഉണ്ടാവും ചായ ഒരുക്കലും പിന്നത് നന്നാക്കലും ആ പാത്രം കഴുകല്ലും ഓരോ ടിഫിനും കഴുകി വക്കലും അങ്ങനെയൊക്കെ ആയിട്ട് എന്ത എന്നിട്ട് മക്കൾ വരുമ്പോ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കീനോ
ഇല്ല്യേ അടെ ഉപരിക്ക് ചായക്കടി രാവിലത്തെ ചായക്കടി വേണം പഴം പൊരി വാങ്ങി വെച്ചിരുന്നു അത് തിന്നിട്ടൊന്നുല്ല രാവിലെ രാവിലെ പുട്ടും കടലും പിന്നെ ദോശമാവ ഉണ്ടായിരുന്നു ദോശയും കുറച്ച് എണ്ണക്ക ആക്കി ചക്കവർക്ക്
ആ പത്തിരിയാേണല്ലേ പത്തിരി ഐറ്റം അങ്ങനത്തത് വേണല്ലേ
ആഹ് അങ്ങൻത്തെ വേണം രാവിലെ അങ്ങൻത്തെ കടി വാണം അപ്പ അതന്നെ ഞാൻ കുറച്ച അധികം ഉണ്ടാക്കും വൈകുന്നേരം
ആഹ് അപ്പൊ പിന്നെ അ ആവിക യറ്റി കൊടുത്താ മതില്ല കുറച്ചായങ്ക
ആഹ ദോശ എങ്ങനെയാ അപ്പൊ പിന്നെ ക് അപ്പൊ പിന്നെ ദോശ ചുടും
ആഹ ദോശമാവ ആകുമ്പോൾ പിന്നെ അപ്പ ചുട്ട് കൊടുത്താൽ ചൂടോടെ അങ്ങോടു തിന്നേം ചെയ്തൊള്ളും മൊത്തം
ആഹ് ചൂട് കൊടുക്ക ഭൂരിയും തന്നെ അപ്പ ചൂടും പക്ഷെ മറ്റതൊക്കെ ചപ്പാത്തിയും പിന്നെ നൂൽപൊട്ടൊക്കെ വേണമെങ്കിൽ രാവിലെ തന്നെ ഉണ്ടാക്കിയേക്കും
ആഹ് അങ്ങനത്തെ കടികളൊക്ക പിന്നെ അപ്പൊ അതൊന്ന ഇടിയപ്പത്തിന് മയം ഉണ്ടാവൂല്ലോ അപ്പൊ പിന്നെ അതൊന്നും ഉറക്കൂല്ല പുട്ടി ഇതൊക്ക ആകുമ്പോ ഒരു ബലം വരുല്ലോ
അല്ല പുട്ടും പൊടി നമ്മള് മറ്റേ പുട്ടുപൊടി ഉണ്ടല്ലോ വാങ്ങണ പുട്ടപൊടി ആഹ് അങ്ങൻ തൊണ്ട ഉണ്ടാക്കിയാല് ഇവിടെ അങ്ങനത്തെ പൊടിക്കൊണ്ട ഉണ്ടാക്കുക അത്
ആഹ് അങ്ങനത്തത് ഉണ്ടാവോ എന്നാലും ചൂടോടൊക്കെ തിന്നണണ്ടെങ്കിൽ അവിടെ പിന്നെ ആ പ്രശ്നംണ്ടാവില്ലേക്കാരോ
ഇവർക്ക് ഈ ചൂട് വേണന്നില്ല
ആഹ് ഇനക്കോട്ട് കഴിച്ചില്ലായി എന്റെ ചെറുതിന് വരെ ചൂട് വേണം എന്ത് സാധനം
അങ്ങനെയാണെങ്കില് പ്രശ്നമാണ്
അഞ്ചാം ക്ലാസ് പഠിക്കുനുള്ളൂ ന്റെ ആ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന് ബാപ്പന്റെ സ്വഭാവം അതേപോലെ ഞാന് എന്തെ ആക്കി നമ്മള് ല്ലാ സമയത്ത് നിങ്ങള് ആക്കിയാ മതി നേരത്ത തന്നെ ആക്കി ക്കണ്ട കോറച്ച് ചൂടു ണ്ടായിക്കോട്ടെ നല്ല ചൂട് പറ്റൂല ചെറുങ്ങനേ ഒരു ചൂട് വേണ നല്ല തണുത്താ ഓൾ തിന്നൂല്ല
ഇവിടെ അങ്ങനത്തെ പ്രശ്നമി ല്ല അത് അങ്ങനത്തേന്ന്ന്നു ചോറ് കറി അതൊന്നും ചൂടാക്കണ്ട
ചോറ് ആയാലും ഒക്കെ ഓൻ്റെ സ്ഥിതി അങ്ങനെ തന്നെ
ആഹ് വക്ക് ചുടു പറ്റുല ചൂടാകുമ്പോ ങ്ങന തിന്ന അങ്ങനെ ചൂട് പറ്റൂല ചായക്കോ
അതാണ് എൻ്റെ പുതിയപ്പിളയൊക്കെ തിന്നുന്നതാണ് ചോറൊക്കെ തിന്നുമ്പോൾ അതേ കൈ കുടഞ്ഞിട്ട് തിന്നു എന്നാലും അങ്ങനും ചൂടുള്ളായ അത്രയും ഇഷ്ടമാണ് ചൂടുള്ള സാധനങ്ങൾ തിന്നാനും അങ്ങനെയാകുമ്പോ കോറച്ച് കൂടുതൽ മൂപ്പര് കഴിക്കും ചോറൊക്കെ ഞാൻ വരാൻ സമയത്ത് വെക്കും എട്ട് എട്ടരയ്ക്ക് ഒക്കെയ ചോറ് വെയ്ക്കറ് ഇത്ര കഴിക്കാൻ സമയത്തച്ചോ രാവിലത്തെ കറിയൊക്കെ അതന്നെ ഇണ്ടാവൂ ട്ടോ അതൊക്കെ അത് തന്നെ ഉണ്ടാക്കു അപ്പോ ഒന്ന് ചൂടാക്കി കൊടുക്കൂ ചോറ് അപ്പോ വെക്കു ചെയ്യും ഒരു എട്ടുമണി എട്ടരാവുമ്പോത്തിന് അത് കുക്കറിൽ ഇടും മം അങ്ങോട്ട് കുക്കറിൽ ഇടുള്ളൂ ട്ടോ രാത്രി മുപ്പര് മാത്രമ ചോറന്നും മ്മളാരും പിന്നെ ചോറ് രാത്രിത്തിന്നുല നമ്മള് വൈകുന്നേരം
പിന്നെ അയ്ലന്നെ ഇറക്കി വെച്ചലെ ചൂടാറി
ആ ചൂട് അങ്ങനെ ഉണ്ടാവല്ലോ അപ്പോ പിന്നെ അങ്ങനെ അങ്ങോട്ട് തിന്നും ചൂടല്ലെങ്കിലും മൂപ്പര് തിന്നാൻ ഒരു മടിയാ ബേക്കോട്ടാ തണുത്തതാണെങ്കി എപ്പോ വെച്ച ചോറന്ന് ചോയിക്കും രാത്രി ഏഴ് മണിക്ക് നേരത്തെ വച്ചാലും
ഇക്കക്ക് ബിരിയാണി ഒക്കെ ഉണ്ടല്ലോ ബിരിയാണി നെയ്ച്ചോറ് ഒക്കെ യെണെങ്കില് ന്തത്താണ് ചൂട് വാണം ചൂടാക്കീട്ട് കൊടുക്കണം അല്ലാത്തതൊക്കെ ആ ആ ബിരിയാണിം നൈച്ചോറും ചൂടാക്കണം അല്ലെങ്കിൽ നിങ്ങക്ക്ങ്ങും ഇഷ്ടമല്ല ബീഫ് ചിക്കന് അങ്ങനെ ക്ക് നീ ചൂടാക്കണം ഹ്ഹ് മറ്റേയിലോന്നും കോയപ്പല്ല കറി ഉപ്പെരി ഒന്നും ചൂടാക്കണ്ട
അങ്ങനത്തെ പ്രശ്നൊന്നുമല്ലല്ലേ മം അതേതായാലും നന്നായി
മ്മ്ഹ്ഹ് മക്കക്കൊക്കെ ചൂടുള്ള ചായ കൊടുത്താതന്നെ ഓര് ഔ ചൂടാന് ചൂടാക്കി ഇവിടെന്താ തുടക്ക തീറ്റ കുറച്ചൊക്കെ ചൂടിലാണ് കുടിക്കണം റയാം ഓൽക്ക് ചൂടായി ഞൻ കൊടുത്ത് ശീലയിട്ട്
ചൂടില്ലാതീട്ട് ആ ശരി അത് മചെറങ്ങനെ ചൂടതാല ഓവറോന്നു ഇപ്പാക്ക് ഒന്നും പറ്റൂല ചെർതായിട്ട് ആ ഈ പറഞ്ഞ നിക്കായാലും വേണം ചൂട് പക്ഷേ ഞാൻ ഓവറ് ചൂടിലേകൊന്നും കുടിക്കൂല അതെന്തിന് ഗ്ലാസ്സൊന്നും തൊടാൻ പറ്റാത്ത ചൂട്ണ്ടല്ലോ അങ്ങനൊന്നും പറ്റൂല അതൊരു ചെറുതായിട്ടൊരു ചൂ ചൂട് അത് ഇക്കാക്കേക്കകരം ആയിന്റെ മെയിന് ചൂട് നല്ലോണം ചൂടു വേണ്ടിവരും മക്കക്കായാലും ന്ക്കായാലും ചെറു തായിട്ടൊരു ചൂട് തണുത്തത് അങ്ങനെങ്ങോട്ട് താല്പര്യം ഇല്ലന്നോള്ളൂ
ആ അത്ശരി
മം മഴൊക്കെങ്ങനെണ്ടവിടെ
ഇല്ല ഇന്ന് മഴ പെയ്തിട്ട് മഴ ഇങ്ങെനെ ചാറി ചാറി പോവാണ് പെയ്ത്
ആ മഴ ആകെ രണ്ടുസേ പെയ്തിട്ടുള്ളൂലോ
ആഹ് നല്ല ചൂട് മഴ ഇണ്ടെങ്കി തന്നെ ചൂടാണ് മഴ
ആഹ് വെയിലൊക്കെ എന്താ ചൂട് വേതെല്ലം പോലിണ്ട് വെയിലൊക്കെ.
ആഹ് ഞാൻ തുണ്യാള് പുറത്തത്തിക്കിടലും ഉള്ളക്കിടലും പുറത്തക്കിടാലും ഉള്ളക്കിടലോ അയന്നെ പരിപാടി.
ഞാൻ പിന്നെ അയിന് നിക്കൂല ഇയ്യാർഞ്ഞ മായിരി ആഹ് സീറ്റിന്റെ ഉള്ളിലി ഇടും. മഴ കൊള്ളൂല അയ്ന കൊണ്ട് പിന്നെ കാറ്റടിക്കുമ്പോ ചിമ്മാനം വരും അപ്പ നനയ് യും അപ്പത് നമ്മക്ക് കാണുമ്പോരു പോർതി യെടാണ് വെയിൽ കൊണ്ട് ഒണങ്ങിയത് ഇപ്പൊ കാറ്റട്ച്ചാ സീറ്റിന്റുള്ള്ന്ന് നന നനയെല്ലൊ വിചാരിച്ചിട്ട് അപ്പ എടുത്ത് പായണം. അല്ലെങ്കില് ആഹ് നമ്മളാ വെയില് കൊണ്ട് ഒണങ്ങണത് കിട്ടൂലാലോ.
ആഹ് ഞാൻ വെയിലിങ്ങനെ കാണുമ്പോത്തിന് പുറത്തെക്കിടും മഴ ചാറുമ്പോ ഉള്ള്ക്കിടും പിന്നും മഴങ്ങനെ പുറത്ത്ക്കിടും.
മയക്കാലം അങ്ങനെയുള്ള പ്രശ്ന ആങ്ങാവുമ്പോ അതാണ് ഈ മയക്കാലത്ത് ഒന്ന് തിരിഞ്ഞു ണങ്ങി കിട്ടണിപ്പോ. അവിടെക്കണ പോലെ നമ്മള
യൂണിഫോമൊക്കേണ്ടല്ലോ യൂണിഫോം ഞാന് ഓല് വന്ന് കൈ ക്കന്നെ തിരുമ്പും ഒരു വന്നെയ്ക്കനെ വേഗം ഊരിങ്ങാണ്ട് തിരുമ്പും എന്നിട്ട് ഇന്ന് നാളൊക്കോക്ക് നേരെ പോലെ ഉണങ്ങളൂ അല്ലെങ്കില് എന്താണ് ഒണങ്ങി കിട്ടൂല നാലിന്റെപ്പോ വല്ല മഴൊക്ക ആണെങ്കിൽ തീരെ ഉണങ്ങൂല ആവ്വോയ് ഇവിടെ സ്ഥിരം ഒന്നും പറ്റൂല അപ്പൊ ഞാൻ ഇന്നന്നെ തരുമ്പോ നാളെ ഉച്ച ആവുമ്പോത്തിന് ഒണങ്ങിയാല് വൈകുന്നേരം ഇസ്ത്തിരി ഇട്ടേക്കാ.
ഓ
ഉം എന്നിട്ട് ഉം
അല്ലെങ്കിലേന്നർഞ്ഞ മാരി യൂണിഫോം അത് ഒര്ക്ക് ഡെയിലി യൂണിഫോം ഉണ്ടാവൂലേ ആദ്യക്കെ ഒരു ബുധനാഴ്
ആഹ് ഇണ്ട് ഇണ്ട് ആഹ് ഇപ്പ അതില്ല ഇപ്പ അതില്ല ഇപ്പ ഡൈലി വാണം മോ പിന്നെതാ ഓക്കെ ഓക്കെ ഓക്കെ ആഹ് ശരി.